ഹലോ
ആഹ്
എന്തെക്കെ വിശേഷം?
നല്ല വിശേഷം.
എന്തായി രാത്രി ഫുഡൊക്കെ കഴിച്ചോ?
രാത്രി ഫുഡ് കഴിച്ചില്ല ഇങ്ങനെ മക്കളൊക്കെ പഠി പ്പിക്കലും അങ്ങനെക്കായിട്ട് ആഹ് പഠി ക്കാണ്.
ഉം
അവടെ പഠിക്കേ
ആഹ് മോനോറങ്ങി മോളെഴ്താണ്.
ആഹ് അയ് ശെരി ഉം
ഏഹ് പിന്നെ മോ സഹായിക്കണ്ടേ പഠിക്കാനൊക്കെ സഹായി
ഏ ഓരെ കൂടെ ഇരിക്കണം ഇന്നാലെ പഠിക്കൊള്ളൂ
ഏ
ആ ചെറ്താണ് ഓൾ ഒന്നാം ക്ലാസിലാ
ഏ എന്താണ് പിന്നെ രാത്രി എന്താ കഴിക്കല്
രാത്രി മ് പിന്നെ അങ്ങനൊന്നൂല ചെ ചോറ് തിന്നും
അല്ലെ എന്താ അങ്ങനെ ഇള്ളതങ്ങ്ട് തിന്നലാണ് ഇങ്ങളെന്താന്നല്
ഞങ്ങളങ്ങനെ തന്നെ എന്താ ഉള്ളത്ച്ച അതട് കഴിക്കും ചിലപ്പോ ചോറായിരിക്കും ല്ലേ എ വേറെ എന്തെങ്കിലും ചപ്പാത്തിയോ ഉണ്ടാക്കും നെയ്ച്ചോറ് ഉണ്ടാക്കും ഇന്നിപ്പോ ചക്ക കൂട്ടാണ്ട് പത്തിരിണ്ട്
ആ രാത്രി ആവുമ്പോം പിന്നെ എല്ലാതൊന്നും വേണ്ടല്ലോ
ആഹ് വല്ലാന്നും വേണ്ട ഞാൻ നേരത്തെ കഴിക്കും കഴിക്കലുണ്ട് പിന്ന ഒന്നും വേണ്ട
ഞങ്ങള് വേഗം കഴിക്കന്
ആ കഴിച്ചപ്പം പോരും
രാത്രി വേഗം തിന്നണംന്നാണല്ലോ
ആഹ പിന്നെ എപ്പളാ കെടക്കാ
ഞങ്ങള് വേഗം ഒമ്പത് മണി പത്ത് മണിന്റെ എടലായിട്ട് കിടക്കും
ഉം പിന്നെന്ന് മഴക്കെ ഇണ്ടായിനോ
ഇന്ന് മഴ കുറവാണ് അവിടെ
ഇവിടെ അങ്ങെനെത്തന്നെ ഇന്ന് രാവിലെ ഒരു മഴ പെയ്തതാ പിന്ന ഫുള്ള് വെയില് മ് തിരുമ്പിതൊക്കെ ഒണങ്ങീല്ലേ ഇന്ന്
ഓ ഇന്നൊക്കെ റെഡി ആയിന്
ഉം എല്ലാ തോന്നുന്നുണ്ട് ഇന്ന് മഴ വേറെ ആള് വിളിച്ചപ്പോ ചില ഭാഗത്ത്ന്ന് ഫുള്ള് മഴയുള്ള സ്ഥലൊക്കണ്ട് ഞമ്മളെ ഈ ഏരിയയിലൊക്ക ആ ആഹ് ഈ ബേരിയയിലൊക്കെ മഴല്ല
ആ ആ പിന്നെന്താ
പിന്നെ എന്താ അങ്ങനെ പോണ്. പിന്നെ രാത്രി അരിഭക്ഷണം തന്നെ
അരിഭക്ഷണം പിന്നെ മഴ ആ ചപ്പാത്തിയൊക്കെ ഇണ്ടാക്കിയാല് ഇഷ്ടാണ് എല്ലാർക്കും നല്ല കറി ചിക്കൻ കറി അങ്ങനൊക്കെ ഇണ്ടാവണം
ഉം അരിവക്ഷണം ഒയിവാക്കുന്നത് നല്ലതാണ് രാത്രി ഒക്കെ
എന്നാല് അമ്മള് കരുതണ നല്ലാണല്ലോ ഇപ്പളെ
ആഹ് ഹാ അതെ ഇപ്പൊ എന്തെങ്കിലുണ്ടോ പി സി ഓടി ന്റെ പ്രശ്നം
ഇല്ലാ അതൊന്നു ഇപ്പല്ലാന്നു
ആഹ് ഇനിക്കൂപ്പം കൊയപ്പല്ല്യ ഇപ്പ കറക്റ്റാണ് ന്നാലും ഇപ്പം ഇങ്ങ് ങ്ങനെ വെറുതെ നിന്നിട്ടാണോ എന്തൊരെടങ്ങേറാ ഇന്നൊക്കെ നല്ല തല തലവേദന ഇന്ക്ക്‌ പിന്നെ അങ്ങനെല്ല ഇന്ന് എന്താ അറിയില്ല ഇതിലിങ്ങനെ നോ ഫോണിലിങ്ങനെ ഫോണ് കുറെ ഉപയോഗിച്ചിട്ടാണോ അറിയില്ല ഒരു തലവേദന കുറച്ച് കുറച്ചു നേരത്തേക്ക്‌ നല്ലൊരു തലവേദന ഇങ്ങനെയൊന്നും ഉണ്ടാവലില്ല എനിക്ക്
ഇപ്പൊ എന്താണാവോ
ഉം പിന്നെ പിന്നെ എന്തൊക്കെ കളി കാണാൻ പോവാം ഇപ്പം ഉം കാളയില്ലല്ലോ അല്ലേ വീട്ടില്
ആ വഡ് ല്ലേ അയിന് ആൺകുട്ടികള് ഒക്കെ വേണല്ലോ അയിന് ത്രില്ല്ള്ളോര് ഓലെന്നെ ശാലു ഓന്ണ്ടാ നിക്ക് നല്ല ഇഷ്ടാണ് ഹ മോന്
കൊറച്ചെടുത്ത് വിളിച്ചീന് വർത്താനോം പറഞ്ഞു ആ സുഖന്നെ കൊഴപ്പൊന്നും ഇല്ല്യ വർത്താനൊക്കെ പറഞ്ഞു പിന്നെ വേറെ കൊയപ്പൊന്നുല്ല
അയ് ശരി
മറ്റേ ബാവൂന്റെ വീട്ടില് എന്തോ കട്ടിടലൊക്കെ ഇണ്ടേന്ന് പറഞ്ഞു ത്തിന്റെ ജോലി ണ്ട്ന്ന് അത് നടന്നൊണ്ട് ക്ക് ണ്ട് മജേ ഓ ണ പിന്നെന്താ അയിന് മം പണിക്കാരേതും വന്നിട്ടില്ല്യ പെയിന്റിംഗ് ങ്ങനെ ഇനി ചെല്‌പ്പം പെയിന്റ് പെയിന്റടിക്കാതെന്നെ ഓട് മേയായിരിക്കും പണിക്കാര് വരുന്നുവില്ല്യ മഴ ആയിട്ട് കഴിയൂല്ലാന്ന്
ആണോ മഴ ആവുമ്പോ പെയിന്റടിച്ചിട്ട് എന്താല്ലേ ഇപ്പം കൊറച്ച്
ആ ഇനിയും ഇനി പെയിന്റ് അടിക്കാതെ തന്നെ മേയുവാരിക്കും ഓട്
ഏ അത് ശെരി
പിന്നെന്താ അംഗലവാടിക്ക് പോവലും നെഴ്സറിക്ക് പോവലും ഒക്കെ ഇണ്ട് വീണ്ടും ദാ വണ്ടിക്ക് കൊണ്ടുപോയി വെക്കലാണ് പിന്നെ ആരോടും മിണ്ടൂല്ല്യ അവിടെ പോയി ഇങ്ങനെ പിരിര്ക്കല് പ്രശ്നൊന്നും ഇല് ല്ല ഉം മിണ്ടൂല്ലാന്നു പറഞ്ഞു ആരോടും
ഏ ഓനിന്ന് അംഗലവാടില് പോവാത്ത കൊണ്ടാ ക്കാര
ഉം ഉം
കുട്ടികളും ആയിട്ടേ
ഉം ഉം ഉ പിന്നെന്താ ഫോൺ വേണോ അവർക്ക് പഠിക്കാനൊക്കെ ഫോണൊണ്ട്
നമ്മള് ഈ ഫോണില് ഹോംവർക്ക് വിടും മദ്ര സേലും സ്കൂളിലൊക്കെ അപ്പൊ അത് നോക്കണംന്ന് എന്താ വിട്ടേന്ന് അറിയണെങ്കിൽ എന്നന്ന് മദ്രസക്ക് ഓതി വിടാണ്ടാവും പിന്നെ സ്കൂൾക്ക് ഹോംവർക്ക് ഓല് അതാ അതിലാ വിടല് ഏത് ബുക്കാണ് എടുത്ത് അങ്ങനെ ഒന്നാം ക്ലാസ്സിലല്ലേ ഹ അപ്പൊ അതില് പറയും ഹ
പതിനൊന്നാം ക്ലാസ്സ്‌ ബുക്ക് ബുദ്ധിമുട്ടാണോ പഠിക്കാനിപ്പോ പണ്ടത്തെ മാരി പണ്ടത്തേലേറെ അങ്ങനെ വന്നരാന്ന് പറ ന്ന് പറഞ്ഞേക്കണ് വാതിന വാക്കാട് പഠിക്കാണ് പിന്നെയാണ്
വാക്കുകളാണ് പഠിക്കല് പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന് അക്ഷരങ്ങളല്ലേ ഇപ്പങ്ങനെ വാക്കുകളാണ് ആ അത് ആ തൊട്ടാണ് ആ ബുക്ക് മാറി കയ്ഞൊല്ലം
ഓരോരുത്തരൊക്കെ ബുക്കൊക്കെ ഭയ്ങ്കര എടങ്ങേറ അങ്ങനെയൊന്നുല്ല്യലേ ഭയങ്കര അതപുൻ ഇബ്നുൻ ഒന്നല്ല
ആ ആ ആ മദ്രാസില് അതെല്ലം ബുദ്ധിമുട്ടുണ്ട്
ആ അതാ ഞാൻ പറഞ്ഞെ ആ
അതിപ്പോക്കെനെ വർക്കക്ക് ബുക്ക്‌ ആയിട്ടാണ് വരണേ ഇപ്പൊ വർക്കുകളാണ് അപ്പൊ വല്യ വല്യ വീടുകളൊക്കെ
ഏ അദപുൻ ഇബ്നുൻ അങ്ങനൊന്നല്ല
അങ്ങനൊന്നുംല്ലപ്പൊ ആ കൂട്ടെഴുത്താണ് അതപുന്നൊക്കെണ്ട് പക്ഷെ നമ്മള് അങ്ങനെയൊന്നുമല്ലോ നമ്മള് പഠിക്കമാരി അല്ല ഇപ്പൊ പഠി
ആ അങ്ങനെ ഒരു രഷിതാവ് പറഞ്ഞങ്ങനെ ആ ഒരു രഷിതാവ് അങ്ങനെ പറഞ്ഞ് ഒരു തമ്റുൻന്നങ്ങട് കൂട്ടിടെയ് തെരാണ് നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ മുഖത്ത് നോക്കും ഒന്നും തിരിണില്ല ഒരഅക്ഷരൊന്നും ആദ്യം പഠിച്ചില്ല
അക്ഷരം ആ ആ അങ്ങനെന്നെയാണ് ഇപ്പം ആ അക്ഷരല്ലോ വാക് ക്കുകളാണ് പഠിപ്പിക്കുന്നത് ഒക്കെ
അങ്ങനെ എന്താലേ ആ അക്ഷരം പഠിച്ചാലല്ലെ മനസ്സിലാവണ്ടങ്ങട്ട്
കൊഴപ്പില്ല ഫസ്റ്റൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിന് പിന്ന അങ്ങനെ റെഡി ആയി വന്ന് അപ്പൊ പിന്ന ഓലാരീതിക്ക്ന്നെ ആകുമ്പോ റെഡിയാണ്ട് ചെല കുട്ടികക്കെല്ലാം പ്രയാസണ്ട്ന്ന് പറഞ്ഞു ആ അമ്മക്ക് ആ പസ്റ്റ്ത്തെ ആ ആ ബുക്ക് കണ്ട് ശീലായോണ്ടേ ഇത് കാണുമ്പോ ഒര് ബുദ്ധിമുട്ടാ പിന്നങ്ങനെ കണ്ട് കണ്ട് അത്ങ്ങനെടാവും. അത് ശീലാവും ഉം അപ്പൊ പിന്നെ കൊഴപ്പല്ല.
ഉം ഓക്ക് പ്പൊ തൊടങ്ങ് ഇവള് പ്പൊന്നാം ക്ലാസ് തൊടങ്ങിട്ടൊള്ളൂ?
മദ്രാസ്സ്ല് രണ്ടിലും സ്
ഏഹ് രണ്ട്ലെത്തീണോ? ആഹ് മദ്റസ്ന് എഹ് പ്പൊ കൂട്ടി വായ് വായിക്കാനൊക്കെ കയ്യോ?
ആഹ് ഇപ്പൊ ഖുർആനൊക്കെ ഓത്ണ് ഇങ്ങനെ നമ്മള് പഠിപ്പിക്കണ ഇങ്ങനെ എന്നും ഓരോ ദിവസം.
അല്ല ഇന്നാലും മൻസ്സ്ലായിണ്ല്ലേ അങ്ങനെല്ല മൊത്തത്തില്. ഉം ഉം ഏതെ ഒന്നല്ലോ ഓൻ ഇഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം ഇന്നാലെ അത്
ആഹ് അഹ് ഡെയിലി ഓതിക്കണം ഇന്നാല്
ക്കും വായന അതേ പുസ്തകം വായിക്കലും എന്ത്‌നെനോ ഓനൊക്കെ വായനന്റെ ഒര് കൊറെവേനി മെയിനായിറ്റ് അക്ഷരം തിരിയായല്ലേനി നല്ലോം പെ ട്ടെന്ന് തിരിഞ്ഞ് അക്ഷരങ്ങളൊക്കെ ഏതാണ് എങ്ങനെയാണ് എന്നൊക്കെ
അതന്നെ അഹ് കൂട്ടി വായിക്കലാണ്
ആഹ് അത്ങ്ങനെ പ്രാക്ടീസ് ചെയ്ത്ങ്ങനെ ചെയ്ത് മ്പളല്ലേ സിമ്പിൾ ആയി വെര് ഒള്ളൂ. വായന ഇപ്പൊക്കെ റെഡി ആയിട്ടൊ. ആഹ് ഇതെന്നെ നമ്മള് ഒര് സ്ഥിരം വായിക്കണം വീട്ട്ന്ന്.
അതെന്നെ
ഓള് വായിക്കോ മടി
ഓള് ഇങ്ങനെ ആഹ് നമ്മളിങ്ങനെ ഇരിക്കണം വായിക്കാന് ഉം എല്ലാഞ്ഞാ വേം പോയി കളിക്കെ അങ്ങനൊക്കണ്ടാവും. ഞാന് വൈകുന്നേരം എന്തേലും കൊട്ക്കല. എന്നാ പിന്നെ വേം മറ്റേ വെശ്ക്കുമ്പൊ പിന്നെങ്ങനെ വേം ഒറക്കു വെര്ല്ലോ. അപ്പ എന്തെങ്കിലും സ്കൂൾട്ട് വെര് രുമ്പൊ എന്തെങ്കിലും രാവിലെ ത്തൊക്കെ ഇണ്ടെ ചൂടാക്കി കൊടുക്കും അ പ്പ ല്ലഇഷ്ടാ ആവീലിട്ടാണ്ട്
മ് മ്
ട്ടാല് ഇഷ്ടാണ്. പിന്നെ, വെള്ളപ്പ ചൂടായ്ര്ക്ക് നെയ്യരട്ടിക്കെ കൊടുക്കും. അപ്പൊ നല്ല ഇഷ്ടാ. ചൂടോട്ക്ക വാണം.
ഏഹ് അഹ് ശെരി.
ത്ത രാവിലെ
ഉം ഇവിടെം അങ്ങൻതന്നെ രാവില്ത്തെ ഇണ്ടായാ നല്ല ഇഷ്ടം
ആഹ് അത് ചൂടാകുമ്പൊ പുതിയ ഫ്രഷാവൊല്ലോ അപ്പ പിന്നെ ഓൽക്കൊരിഷ്ടാണ്
ആഹ് അതെ ഞാനിയ് ചൂടാ ഇത് പത്തിരീം ഇതൊക്കെ കൊട്ക്കും ദോശേ പിന്നെ അങ്ങനെ ഹോട്ടലൊന്നും പിന്നെ അങ്ങനെ കൊടുക്കാറില്ല
മ് ഓട്ടോട നല്ല ഇഷ്ടാവല്ക്ക് അവ്ചി ആഹ് ആഹ് ന്നാ ശരി